മുക്കാമോ
ആഹ് കേൾക്കാം ഉ എന്തുണ്ട് സുഖാമാണോ
സുഖമായിട്ടിരിക്കുന്ന എന്തുണ്ട്
ആ സുഖമായിട്ടരിക്കല്ലോ എന്തായൊന്ന് പരിപാടി ചായ കുടിച്ചില്ല പക്ഷെ ചാരക്കൂന്നുള്ള കടി കഴിച്ചു ചായ പിടിക്കാൻ തോന്നിയില്ല സമയം അവനേ ഉള്ളൂ
ആണോ ആ
പിന്നെ ചായൊഴിച്ചോ ചായ കഴിഞ്ഞോ
കുടിച്ചാ വൈകുന്നേരം സ്കൂൾ പിള്ളേരെ പോയിട്ട് വരുമ്പോഴത്തേനും ആ സമയത്ത് കുടിക്കും
ആഹ് ആ ആാ പ്ലേറ്റ് അല്ല നേരത്തെ കുടിക്കല്ലേ
അഞ്ച് മണി ആവു ഒരാൾ വരുമ്പം
ആഹ് ഹഹ ഹഹ ആ പിന്നെ എന്തൊക്കെയുണ്ട് ആഹ ആ ഒരു കുട്ടിയുണ്ട് കുഞ്ഞു ബേബി പതിനൊന്നു മാസ ആയിട്ടോുള്ളു
ഇത്ര ഉള്ളോ
ആഹ
പിന്നെ വേറെന്ന ഉണ്ട് എന്നായിരുന്നു സ്പെഷ്യലൊക്കെ
സ്പെഷ്യൽ അങ്ങനെയൊന്നുമല്ല ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു ഉ അപ്പൊ ആഹ അച്ഛനും അമ്മയുണ്ട് ആഹ അപ്പൊ എന്താ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിയുമ്പ
ആഹ് സ്കൂളിൽ പോയി കഴുമ്പോ ഫ്രീ ടൈമിൽ ഇങ്ങനെ വെറുതെയിരിക്കും ഇങ്ങനെ ഫോണൊക്കെ കാണുക ഇതുപോലെ ഓരോ ടാസ്കുകളൊക്കെ വന്ന് ചെയ്യുക ടി വി അങ്ങനെയൊെ കാണാറ് പിന്നെ പോയി കഴിഞ്ഞാലും നല്ല ജോഗിങ് എന്ത ഓഹ് സിനിമയാണ് കാണാറ് ടിവിയിൽ വീട്ടിലിരുന്ന് കാണാറില്ല
ഹാ ഹാ ഹ്
പിന്ന വെച്ച് നമുക്ക് അയിനുള്ള സമയം ഇല്ല കാരണം കുറച്ച് സമയല്ലേ കിട്ടുന്നുള്ളൂ അപ്പ പോയി കഴിഞ്ഞാ ഉടനെ നല്ല ജോലി ഉണ്ടാവും പിന്നെ ഉച്ചക്കത്തെ കൊറച്ച് സമയം അല്ലെ ആഹ് ആ സമയത്ത് ഇങ്ങനെ ഫോൺ നോക്കും പിന്നെ കൊറച്ചു നേരം ഉറങ്ങും
ആഹ്
അങ്ങനെയൊക്കെ പോകും ഓരോ ദിവസം
കുക്കിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ട്ടാണോ
ഇഷ്ടാണ് ഇഷ്ടാണ്
ആഹ് അപ്പൊ ഇന്നെ എന്ത്‌ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ട
ഞങ്ങക്ക് സ്പെഷ്യലായിട്ടൊന്നും പറഞ്ഞില്ല എന്നത്തേയും പോലെ മീൻ കറി ഉണ്ടായിരുന്നു മോര് കറി തോരൻ
ആഹ് ഇന്നലെ ഇന്നലെഅല്ലേ സ്പെഷ്യലൊക്കെ വെക്കാ സൺഡേ
സൺ‌ഡേ അതെ അതെ സൺഡേ ആണ് ഇന്നലെ ഇന്നലെക്കെ ഇറച്ചിക്കറി മേടിച്ച ഇരിപ്പുണ്ടായിരുന്നു ചെയ്തെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ മീൻകറി മോ എല്ലാ ദിവസവും ഇവിടെ ഉണ്ട്
ആഹ് ഓക്കെ എല്ലാ ദിവസവും മീൻകറി ണ്ട് ല്ലേ
സ്പെഷ്യലെന്നൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ ഞാ ഞായറാഴ്ച ദിവസം ആ അങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഉള്ളൂ സ്പെഷ്യലായിട്ട് എന്തേലും ഉണ്ടാക്കാറുള്ളൂ
ആഹ് ആഹ്
അപ്പൊ എങ്ങനെ ഈ ഫ്രീ ടൈം കിട്ടുമ്പോ എല്ലാരും കൂടെ പിള്ളേരൊക്കെ ഉണ്ടായിരിക്കുമ്പൊ പുറത്തേക്കൊക്കെ പോവാറുണ്ടോ
ആഹ് പുറത്തേക്കൊക്കെ പോകും പോകും എടക്ക് പൊർത്ത് പോകും പിന്നെ സിനിമ കാണാൻ
ആഹ് ആഹ് ലോങ് ട്രിപ്പൊക്കെയാണാ അതൊ അടുത്ത് തന്നെ
ഓഹ് അടുത്ത് തന്നെ ഇപ്പ നമ്മള് അവധി ദിവസം അതായത് വേനലവതി ഇല്ലേ
ആ ഹ ഹ
ദിവസങ്ങളിലൊക്കെ പോ അവതി ദിവസത്തേ പോകത്തുള്ളൂ എല്ലാ വർഷവും പിന്നെ എന്നാന്ന് ചോദിച്ചാല് പിന്നെ അടുത്തൊക്കെ എവിടാന്ന് അടുത്തൊക്കെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയക്ക ഞായറാഴ്ച ദിവസക്കെ ഓ പിന്നെ വെറുതെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ പിന്നെ ഇടക്ക് സിനിമ കാണാൻ പോകും നല്ല സിനിമയാണെങ്കിൽ ഇറങ്ങുമ്പോ കാണാൻ പോകും
ഏതാ ലാസ്റ്റ് കണ്ട സിനിമ
കണ്ടത് വാഴാ റ്റു
ആ ഇഷ്ടായോ
പിന്നെ നല്ല സി..
ആഹ
പിന്നെ ചെറിയ കൃഷിയൊക്കെ ഉണ്ട്
ആ ഹ അതെന്താ ആ ഹ
ആ അടുക്കളത്തോട്ടം പോലെ അല്ലേ ആ എനിക്ക് ഇഷ്ടാണ് അതൊക്കെ ഞാൻ ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്
ആ അത് പിന്നെ സമയം പോക്ക് നമുക്കുണ്ട് പക്ഷേ എപ്പോഴും എപ്പോഴും അതിലോട്ട് നമുക്ക് നിക്കാനുള്ള സമയം ഇല്ല പിന്നെ അമ്മയുണ്ട്
ആഹ ഹ
ഉം
ആ അങ്ങനെ നമുക്ക് കറിക്ക് ആവശ്യമായിട്ട് ഉള്ളത് കിട്ടുമല്ലോ
ആ അതെ വിഷമൊന്നുമല്ലാത്ത ഫ്രഷ് ആയിട്ടുള്ള സാധനം
കടയിൽന്ന് നമ്മൾ മേടിക്കുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ അത്യാവശ്യം എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് വെക്കണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങി രണ്ടെണ്ണം പറിക്കുക വെക്കുക.
ആ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ങ് നാളെ എന്ത് വാങ്ങിക്കണം വെക്കാൻ വേണ്ടിട്ട് അങ്ങനെക്കെ
ക്ക് സ്കൂള് കൊടു.. ങ്കിലേ പെട്ടെന്ന് രാവിലെ ല്ല ഒന്നും ഇല്ലങ്കി പെട്ടെന്ന് അങ്ങ് എ ത്ത് ചെയ്യാം
ഉം ഹും ഹും എനി ഇക്ക്യങ്ങനെ ഇഷ്ടാണ്. പക്ഷെ ഞങ്ങളെ ഇവിടെ ആ സിറ്റി പോലെയാണ്. അപ്പം സ്പേസ് ഭയങ്കര കുറവാ. അടുത്തടുത്തടുത്ത് വീട് ആഹ് അടുത്തടുത്ത് വീടുകളാ. എനിക്കിങ്ങനെ ഒരു പ്ലാൻ ണ്ട്. ടെർസിൻ്റെ മോളിലിങ്ങനെ ലോൺ സെറ്റെയ്‌താലോന്നൊരു
ചാക്കിലൊക്കെ വച്ച് ട്ട് ചെയ്താ മതി.
ആഹ് ഹാ
ചെയ്യുവാണെങ്കിൽ നല്ല കാര്യവാ. കുഞ്ഞിങ്ങിനൊക്കെ വലുത കുറച്ചുകൂടെ ആവുമ്പോത്തേനേ ഇല്ലാത്തതേ കൊടുക്കാലോ
അതെ അതെ അങ്ങനെ ഇങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ്
ആഹ്
പിന്നെ സമെ ബായ് ഉം മൊത്തത്തില് സമയല്ലാണ്ട്
ആ അതെ കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞായത് കൊണ്ടല്ലേ ഇവിടെ രണ്ട് പേരും കൂടെ ആ ഇവിടെ രണ്ട് പേരുള്ളത് കൊ ണ്ട് എഹ് നമുക്ക് ഭയങ്കര പാടാ. രണ്ട് പേര് രണ്ട് സ രണ്ട് സ്കൂളിലാണ് പഠിക്കുന്നത് രണ്ട് സമയത്താണ് പോകുന്നതും വരുന്നതും ഒക്കെ.
ആഹ് ആ ആ അപ്പൊ എത്രയള്ള പിള്ളെ മക്കളാണ്?
നാലില് ഒരാൾ എൽ കെ ജി യില്.
ഓ ഉം ഉം
അപ്പൊ ആ ഇനിയിപ്പോ ഒരു ഏഴ മണി ഏഴര കഴിഞ്ഞാ തൊട്ട് ഒരാള് ടൂഷന് പോയിരിക്കുവാണ് പോയിട്ട് വന്ന ഉടനെ രാത്രിത്തെ ഭക്ഷണം കഴിച്ചി ട്ട് പിന്നെ പഠിക്കാനിരിക്കും.
ഉം
കുറന്തന്ന രണ്ട മണിക്കൂർ അങ്ങനെ അങ്ങ് പോകവും പിന്നെ കുറച്ചുന നേരം പിന്നെ പുള്ളി ടി വി കാണും അ വെറുതെ ഇരിക്കുകന്ന് പറഞ്ഞാ സമയില്ല ആ പിന്നെ പിന്നെന്താ പിന്നെ പുള്ളിക്കാരൻ എവിടെ ഇല്ല അപ്പം പുള്ളി രണ്ട മൂന്ന് ദിവസം കൂടുമ്പോഴേ വരത്തുള്ളൂ
ആ ഉ
അത് കാരണം മൊത്തം ഇത് നമ്മുടെ കയ്യിലാണ് എല്ലാ കാര്യങ്ങളും
അല്ല
അതുകൊണ്ട് അങ്ങനെയൊക്കെ അങ്ങ് സമയം പോകും
അപ്പൊ അമ്മ ഇല്ലല്ലേ വീട്ടില്
അമ്മയുണ്ട്
ഉം ഓ എന്ന എന്ന
കാണത്തില്ലായിരിക്കും
ഇവിടെ മില്ല ഇട്ട ഇങ്ങനെ നടന്നു തുടങ്ങുന്നുണ്ട് ഇങ്ങനെ എഴയറരുന്നു അത പിടച്ച് നൽക്കുന്നുണ്ട് തന്നെ നടക്കില്ല ഒരു സാധനങ്ങളൊക്കെ- ശരി പിന്നെ കണ്ണൊന്നും തെറ്റിക്കഴിഞ്ഞാ ഉ കോവണി കേയറും മ- മോളിലെത്തും അതാണ് അതെ പിന്നൊന്നും തിരിയാൻ സമയില്ല. ഞാൻ എനിക്ക് ജോലി ആ ജോലി ഇണ്ടാരുന്നു. അപ്പൊ ഈ ഒരു പ്രശ്നം എ ഏ ഞാ റൈറ്ററാണ് അപ്പൊ, ആ അന്നേരം പിന്നെ നമുക്കീ കോൺസെൺട്രേറ്റ്
ആ പറ്റത്തില്ല. അതെ അതെ ഞാനും ജോലിയിലായിരുന്നു അപ്പൊ എനിക്ക് രണ്ടു പേരേം കൂടെ നോക്കല് ഞങ്ങടെ അമ്മയ്ക്ക് പാടാണ് അത് കാരണം ഞാൻ റിസൈൻ ചെയ്ത് ട്ട് എറങ്ങിയതാ. ഇനിയിപ്പ ഇവര് രണ്ട് സ്കൂള് പോവാൻ തൊടങ്ങി ഇനി എവിടെ നോക്കണം.
ഉം ഞാനപ്പൊന്ന് റിസ് സെയ്ൻ ചെയ്തു. ഇനിയിപ്പ പയ്യെ നോക്കണം.
അതെ, അതെ, പിള്ളേരെ നോ നോക്കാനേ ഒരാൾ ഉണ്ടെങ്കിലേ പറ്റത്തൊള്ളൂ.
ആഹ് ഇവിടെ കൊഴപ്പില്ല അമ്മ നോക്കി ക്കോ പ്രശ്നൊന്നുല്ല. പക്ഷെ അന്നാലും എപ്പഴുപ്പം ഉം, ആ.
വെ ഇനിയിപ്പോ സ്കൂളി പോൻ തുടങ്യോണ്ട്കൊഴപ്പില്ല. രാവിലെ ഒരുക്കി നിർത്തീട്ട് പോയാ നമുക്ക് എവിടേലും ജോലി എയ്തിട്ട്, വൈന്നേരത്തെ കാര്യം വിഷയില്ല. അമ്മ നോയിക്കോളും, ആ ചെറുക്കൻ കൊച്ച് വന്നാ ഒടനെ അതങ്ങ് ട്യൂഷ്ന് പൊക്കോളും, പിന്നെ എ
ഉം ഉം മോളോ
അത്പ്പം ആഹ് മോള് എളേത്
ഉം ഉം
പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങ് പോവൂന്നെ, എവിടേലും നോക്കണം. ഇന്ന് പ്പോ മഴ് മഴ ആയത് കൊണ്ടാണ് പിന്നെ ഇപ്പൊ മഴെന്ന് വെച്ചാല് നമ്മള് മഴയത്തൊക്കെ പോയി കഴിഞ്ഞാ പിള്ളേര് വൈന്നേരവേ വരുമ്പം ഭയങ്കര പാടല്ലെ.
ഉം അതെ അതെ അതെ
ക്കെണ്ടോ?
ആഹ് ഇവടെ ഇന്ന് രാവിലെ ഇങ്ങനെ പെയ്തിട്ട്ണ്ടായിരുന്നു. പിന്നെ എടക്കിടക്കിങ്ങനെ പെയ്തു ഇനി പ്പം പെയ്യുവന്ന് തോന്നുന്നു കണ്ടിട്ട് രാത്രിയില്
ആ രാത്രി ഇവിടെ ഇന്ന് പകൽ ചൂടാണ് ആ അതെ വെയില് വരുന്നുണ്ടല്ലോ
ഉം
ഇപ്പൊ എടക്ക് വെയിലും എടക്ക് മഴയാണ് രാവിലെ ഇവടെ ഇവട് ന്ന് പകല് മൊത്തം ഇവടെ അങ്ങനാരുന്നു
ഉം
പിന്നെ തുണി കഴുകലും പരിപാടി ഇത് ഒണക് ക്കല് തന്നെ ഒരു പരിപാടി അല്ലേ വെയില് വരുമ്പോ കൊണ്ടോയിടും മഴ വരുമ്പൊ തിരിച്ച് കൊണ്ടോയി വെക്കും അത് തന്നെ വല്ലൊര് ജോലിയാ
പിന്നെ വേറെ ന്താണ്
വേറെ
പാട്ടൊക്കെ കേക്കറ്ണ്ടോ
പാട്ട് ആ എടക്ക് നമ്മക്ക് ആ നമ്മള് ഈ നയന്റീസ് കിഡ്ഡായത് കൊണ്ട് ആ ഒരു
ആഹ് ഹ ഹ പഴെ പാട്ടാണൊ ഇഷ്ടം മ് എന്താ ന്താപ്പ ജോലി ചെയ്തോണ്ടിരുന്നേ
ണ്ടായ്ട്ട്
ആഹ്
അക്കൗണ്ടന്റ് ആയിട്ട് മൂന്ന് വർഷം ജോലി ചെയ്തു അപ്പ ഞാ പിന്നെ ഇപ്പ അവിടെന്ന് ഇറങ്ങിയേരുന് എളയെ കൊച്ചിനെ ഗർഭിണി ആയപ്പോഴത്തേന് ടങ്ങിയതാണേ കെ ജിൽ നാല് വയസ്സായതേ ഉള്ളൂ.
ആഹ് ഉം
ആ പണീപ്പം അതിന്റെ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ ആവുന്നതും വരെ നമക്ക് ഒഹ് എങ്ങും ഇറങ്ങി പോവാ പറ്റത്തില്ല
അതെ ഇപ്പൊ എന്നിട്ട് എൽ കെ ജില് എങ്ങനെ ഇപ്പ പ്ര നാണോ തങ്ങെ ക്കൊരിട്ട് നടക്കാ
സ്കൂൾ ബസ്
ആഹ് അയെ ഉം അപ്പൊ കൊ ണ്ടാക്കണ്ട പ്രശ്നൊന്നുല്ല
അതെ അതെ രണ്ടു പേരെ കൊണ്ടാക്കണ്ട രണ്ട് ഏഹ് പേരും ഏഹ് നമ്മുടെ നമ്മുടെ വഴിയിൽ ബെസ്സ് വെരും
ഉം ഉം ആഹ് നല്ല രാവിലെ എണ്ണീട്ടെ ല്ലാം
ആഹ് രാവിലെ എഴുന്നേറ്റ് ഇവരെ രണ്ടുപേരു. ഒരുക്കി ഇവർക്കുള്ള ആഹാരം എല്ലാം കൊടുത്ത് വെരുമ്പം നല്ല പണിയാണ് സ്കൂള് പഠിക്കാൻ തൊടങ്ങി കഴിഞ്ഞാ പിന്നെ അങ്ങനെ അതുവരെ നമുക്ക്
വീട്ടില് പെറ്റ്സൊക്കെ ഇണ്ടോ ആഹ് പൂച്ച പൂച്ചണ്ട് ആഹ് ഉം
അത് അ് ഇങ്ങനെ ഒരു ഞങ്ങൾ ഇവടെക്ക് തന്നെ വന്ന് കേറിയ രണ്ട് കുഞ്ഞു പൂച്ചകളായിരുന്നേ ഏ അപ്പെ പിന്നെ അ ഇങ്ങനെ വന്ന് വന്ന് കേറിയതാ വന്ന് കേറി കഴിഞ്ഞപ്പോ ഇതിനെ കാണാൻ നല്ല ഭംഗിയാ അപ്പം അങ്ങനെ വന്ന് ഞങ്ങൾ അങ്ങനെ ഫുഡ് കൊട്ത്ത് കൊട്ത്ത് കൊട് പിന്നത് ഞങ്ങളുടെ കൂടെ
യായി.
അങ്ങനെ ഇപ്പൊ രണ്ടും വെല്ല്യതായി പക്ഷേ ഇതവട്ന്ന് നമ്മള് മാ കത്തിയാലും മാറത്തില്ല അതുപോലായിപോയി
ഞക്ക് ഇങ്ങനെ എനിക്കങ്ങനെ അതിനൊന്നും ഇഷ്ടവില്ലാത്തെ ആണ് പിന്നെ അവ ഇങ്ങനെ ഞങ്ങളിങ്ങനെ മൃഗങ്ങളെ വളർത്തലാ അങ്ങനെയൊന്നും ഇല്ല പിന്നെ ഇത് ഇങ്ങനെ വന്ന് കേയറിയത് കൊ പോവ ത്തില്ലാത്ത കാരണം ഉപേക്ഷിക്കാൻ പറ്റാത്ത കാരണം ഇങ്ങനെ കൂടെ നിക്ക്ന്ന് ഉം ഉം
ആ അപ്പൊ ശരി ഞാൻ എടക്ക് വിളിക്കാ ഇങ്ങനെ വിശേഷങ്ങൾ അറിയാൻ വിളിച്ചായിരുന്നു ഇന്നാ ശരി ബായ് ഓക്കെ